എന്താ സുഖാണ് എവടെ ഉള്ളത്
എന്താ കോളേജിലാണ് എന്തൊക്കെ വാർത്താനം അവിടുത്തെ
ഇവിടെ സുഖാണ് അവിടെ സുഖല്ലേ
ഇബടെ സുഖാണ് പക്ഷെ ഇബടെ ഉസ്താ ടീച്ചേഴ്സ് കൊറച്ച് ചൊറേണ് ഏ രാത്രിയൊകായാലേ പെട്ടെന്ന് റൂമികേറണം അല്ലെങ്കി ഭയങ്കര പ്രശ്നാണ് പറയ അത് ഓരോ ആൾക്കാരെ സ്യൂട്ടിക്കനുസരിച്ചാണ്ഇല്ലെങ്കിൽ നല്ല പ്രശ്നങ്ങളാണ് അ അ അവിടെ എന്താ
ഞമ്മളൊ ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ പഠിച്ചതാണ് അതിൽ വ്യത്യസ്തമായ ഏ പിന്നെ അധ്യാപകർ വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും
എങ്കിലും ഇനി വലിയ നിയമങ്ങൾ കർശനം ആക്ണ്ടെ‌ങ്കില് അത് നമ്മുടെ പിന്നെ നന്മ ആഗ്രഹിച്ചിട്ട് അയ്ക്കാരം കാരണം അവരുടെ ഉത്തരവാദിത്വത്തിൽ രക്ഷിതാക്കൾ നമ്മളെ അവരെ ഏൽ പിച്ചതാണ് അപ്പൊ നമ്മൾ രാത്രി പുറത്ത് കൂടി പോകുമ്പൊ അപ്പൊ ഭാവിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു അദ്ധ്യാപകനായിട്ട് ജോലി ചെയ്യുമ്പോ നമ്മളും അങ്ങനെയൊക്കെ നിയമങ്ങൾ കൊണ്ടുവരും അത് കുട്ടികളുടെ നന്മ ആഗ്രഹിച്ചിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഏഹ് നമ്മളത് പഠന കാലത്ത് നമ്മക്ക് ചെലപ്പോൾ സിന്തിക്കാനുള്ള ഒരിതുണ്ടാവില്ല നമ്മൾ ഇത് നമ്മളോട് വല്ല്യ ദേശ്യയവും അങ്ങനേണോ എന്നൊക്കെ കുട്ടിക്ളോടുള്ള വെറുപ്പ്കൊണ്ടണോ അങ്ങനെ കർശനമായ നിയമം കൊണ്ട് നമ്മള് തെറ്റിദ്ധരിക്ക പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കാണ് അവിടെ അത് പിന്നീടാണ് നമുക്കതിൻ്റെ പിന്നെ ഗുണങ്ങള് മനസ്സിലാവാ മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ അതായത് മാതാപിതാ ക്കളും ഏഹ് ഗുരുനാഥന്മാരൊക്കെ നമ്മുടെ വഴികാട്ടികളാണ് അവര് ക്ക് പിന്നെ അവരോട് നമ്മള് ബഹുമാനിക്കണം ആദരിക്കണം പിന്നെ അവര് ഇന്ന് നമ്മളോട് എന്തെങ്കിലും കർശനമായിട്ടുള്ള കാര്യങ്ങള് ചെയ്തിട്ടുണ്ടെങ്കില് നാളെ നമ്മളത് ചിന്തിക്കും ഇതൊക്കെ എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടായിരുന്നുന്ന് ഏ ഒരു ഉദാഹരണണ്ടല്ലോ പിന്നെ നെല്ലിക്ക ആദ്യം കയിക്കും പിന്നെ മതിരിക്കുന്ന് അതേപോലെ ഉപദേശങ്ങള് ചെലപ്പ ആദ്യം നമുക്ക് കൈപ്പ് പോലെ തോന്നും പിന്നീട് ടാണെന്തയ്യ അത് മധുരിക്ക
അതിനൊക്കെ പറയലാ ആഹ് അതന്നെ പറയാള്ളത് നമ്മളെ നമുക്ക് ആദ്യം ഇവരോട് ഒരു ചടപ്പ് തോണും കാരണം ഇപല് നമ്മള ഇപല് പറഞ്ഞാല് നമ്മള ഇവിടുത്തെ വീട്ടില് നമ്മള ഉമ്മീംഉപ്പിം എങ്ങനെയാണോ അതേപോലെയാണ് അദ്ധ്യാപകര് നമ്മളെ ഏ സ്കോളേജുകളില്ന്നുള്ളത് അപ്പൊ നമ്മള് ഓൽക്ക് വേണ്ട ബഹുമാനവും എല്ലാതും കൊടുക്കണന്നില്ല ഏഹ് ഒരു അദ്ധ്യാപകനെ വെർപ്പിക്കുകയോ അവർക്കു വേ വേണ്ടത് ചെയ്യുകയോ ചെയ്താ പിന്നെ അതില് പിന്നെ അവടെ പഠിക്ക്ണേനോ മറ്റു കാര്യങ്ങള് ചെയ്യ്ണേലൊ യാതൊരു കാര്യോല്ലാന്ന്ല്ലെ വിശ്വസിക്ക്‌ണ ഒരാളാണ് ഞാന്. കാരണന്തെയ്ച്ചാല് ഏ നമ്മള് ഇവിടുത്തെ നമ്മളെ ഉമ്മിപ്പാടിസ് താനത്താണവര്. പിന്നെ അതുപോലതന്നെ ഏഹ് മാതാപിതാ ഗുരു ദൈവംന്നല്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ അതേപോലതന്നേണ് ഗുരുന്നില്ലത് വല്ല്യോര് സ്ഥാനം അർഹിക്ക്ണ ആളാണ്. അത്‌നി സ്ത്രീയാവ ട്ടെ പുരുഷനാവട്ടെ എത്രത്തോളം ന നന്നായിട്ട് അആ ബഹുമാനം കൊട്ക്കേണ്ടത് ടീമാണ് അവര്ന്ന്ല്ലത്. ഒന്ന് ഞമ്മളെ സ്കൂൾള്ളെ പ്പൊ കാണാ വളരേ വ്യാ പകായിറ്റ് സാറ്മ്മാരെ തെറി വിളിക്കുന്നതും, അവരെ അസഭ്യവും പറയ്ണതും അവരെ അക്രമിക്കുന്നതുമായ പല സ്വഭാവത്തിലുള്ള വിദ്യാർത്ഥികള് നമ്മക്ക് സ് സ്കൂള്ള് കാണും. അപ്പൊ ഇതിനെതിരെ അവർക്ക് വേണ്ട ഏ എങ്ങനെയാണ് ഒര ധ്യാപകനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടേണ്ടന്നൊക്കെ പഠിക്കേണ്ട വല്ല്യൊരുകാര്യം തന്നെ ഇന്നവടണ്ട്ന്ന്ല്ലാണ് ഇക്ക് മനസിലായത്
ഉം അതെ ഞമ്മള് പിന്നെ അത് ചിന്തിക്കണം ഞമ്മള് പിന്നെ ഞമ്മടെ പേസ് സ്ഥാനത്തേക്ക് നാളെ ഒരദ്യാപകനായി കേറുമ്പളാണ് നമ്മള് മനസ്സിലാക്ക്ണത് എന്തിനായിരുന്നു അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഇപ്പൊര് ക്ലാസ്സില് പ്പൊരു കുട്ടി രണ്ട് കുട്ടികള് സംസാരിച്ച് ഇരിക്കാണെങ്കില് ചെലപ്പൊ അത് അവടെ കർശനായിട്ട് ചെലപ്പൊ അവടെ അധ്യാപകന് എടപെടും. രണ്ടടി കിട്ടും. അല്ലെങ്കി ക്ലാസ്ന്ന് പൊറത്താക്കൊക്കെ ചെയ്യും. അപ്പൊ ഞമ്മക്ക് സ്വാഭാവികായിട്ട് ആ അധ്യാപകനോട് വെറുപ്പ് തോന്നും പിന്നീട് ഞമ്മളൊര പകനായിട്ട് അവടെ ക്ലാസ്സ് നടത്തുമ്പോ ഏതെങ്കിലും ഒരു കുട്ട്യാ ക്ലാസ്സില് ശ്രദ്ധിക്കാതങ്ങട്ടും ഇങ്ങട്ടും തിര്‌യേ സംസാരിക്ക്ണോ ഇണ്ടെങ്കില്- അതിന്റെര് പ്രയാസം അവടെ നിക്ക്ണ ആൾക്കാണ് അധ്യാപകനാണ് മനസ്സിലാഹ്ണത് പിന്നെ ഇന്ന് ആ ഇന്ന് ബഹുമാനം എന്നു- ള്ളത്‌ ഏ നഷ്ടപ്പെട്ട് പോയിട്ട്ണ്ട്. അതായത്പ്പോ ഞമ്മക്ക് മാതാ- പിതാക്കളാണെങ്കിലും, ആ മാതാപിതാക്കളെ വേർതിരിച്ച്‌ മനസ്സിലാക്കി തന്നതും ആഹ് ഒര് സമൂഹത്തോടും മാതാപിതാക്കളോടൂള്ള കടമകളും ഏഹ് പിന്നെ- നല്ല സാഹോദര്യ ബന്ധങ്ങളും ഇതൊക്കെ- പഠിപ്പിച്ചു തന്നത് അധ്യാപകന്മാരാണ് ഒര്- കണക്കിന് പറഞ്ഞാ ജീവിതത്തിൻ്റെ വഴിവിളക്ക് നേരായ വഴികാട്ടികളാണ്- ഒര്‌ യഥാർത്ഥ അദ്ധ്യാപകന് എന്നുള്ളത് അദ്ധ്യാപകരിലും നല്ല സ്വഭാവോം രണ്ട് സ്വഭാവല്ലോരും ഇണ്ട്. അത് ചെലപ്പോ ഏതെങ്കിലും ഒര- ധ്യാപകരില് അങ്ങനെ വല്ല മോശപ്പെട്ട സ്വഭാവോം കണ്ടാല്- ഇന്നത്തെ സമൂഹം മൊത്തത്തില് അധ്യാപകരൊക്കെ അങ്ങനേന്ന് പറയുന്ന ഒര്- സമുദായംന്ന്ണ്ട് എന്നാ നന്മകള് കാണാന് പിന്നെ ആള്കള് കൊറവാ ഇഞ്ഞ്പ്പൊ ഒര് അ- അധ്യാപകനെ ഒര് വിദ്യാർത്ഥി പഠിപ്പിക്കാണെങ്കില് ആ പഠിപ്പിക്ക്ണ ഗുണങ്ങള് വല്ലാതെ ചെലപ്പൊ- അധിക പേരും ഇട്ത്ത് പറയൂല. എന്നാലവട വല്ല വീഴ്ചകള്ണ്ടെങ്കില്- അത് പറഞ്ഞ് നടക്കാാന് ഒരുപാടാള്കള്ണ്ടാവും
ഇണ്ടാവും
പിന്നെ ബഹുമാന അവര് നമ്മള് പിന്നെ- അദ്ധ്യാപകൻ്റെ പെരുപ്പത്തിലോ ചെറുപ്പത്തിലോ പ്രായത്തിലോ ഒന്നും അല്ല- അവടെ ബഹുമാനം കൊടുക്കേണ്ടത് അധ്യാപകന് എന്നുള്ള പദവി- ക്ക്‌ നമ്മള് ബഹുമാനം കൊടുക്കണം അത് ചിലപ്പോൾ ചെറിയ വയസ്സുള്ളവരാവാം ഇരുപത്തിമൂന്ന് വയസ്സുള്ളവരാ വന്ന കൂടി വയസ്സുള്ളവരാകാം പക്ഷേ ഇവിടെ അധ്യാപകൻ എന്ന പദവി ആ വാക്ക് അത് നമ്മള അധ്യാപകനാണ് ചിലപ്പോ ഇനി നമ്മളെക്കാളും കുറവുള്ള വയസ്സ്ള്ള ഒരാളാണ് നമുക്ക് വിജ്ഞാനം പറഞ്ഞു തരുന്നതെങ്കിലും അവരെയും ഞമ്മള് ബഹുമാനിക്കണം ആ വിജ്ഞാനത്തീന്നീകൂടിയാണ് ഞ ന്ത്‌യ്യണത് ബഹുമാനിക്ക്‌ണത്
ആഹ ഇതിനൊരു ആഹ അതിന് വലിയൊരു ഉദാഹരണാണ് അരി പ്രവാചകന്നില് പ്രവാചകന് ഒരു ഒരു ഒരു ശവം പ്രവാചകന്റെ മുമ്പിലൂടെ ന്ന ആ കുറച്ചാളുകള് പൊന്തിച്ചു കൊണ്ടോയി അപ്പൊ ഒരു മുസ്ലിംമായ ആളാണ് അപ്പൊ പ്രവാചകന് അവിടെ നീറ്റി നിന്നിട്ട് അതിനെ ബഹുമാനിച്ചു കാരണം ഈ ചളി പ്രവാചകന അയാളിൽ നിന്ന് ഒരു എന്താണ് ഒരറിവ് കിട്ടിയിരുന്നുന്നില്ലാണ് ഇതിന് ഒരു വിശദീകരണായിട്ട് വര്നെ ഏ അപ്പോ അത്രത്തോളം ഏ നമ്മള് എത്ര ആളാണെങ്കിലും അവരെ എത്ര വച്ച് ചെറിയ അധ്യാപകരാണെങ്കിലും അവരെ എന്താണ് ബഹുമാനിക്കിണതിലാണെങ്കിലും കാണത് പിന്നെ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലൊക്കെ കാണാം ഈ എന്താണ് അദ്ധ്യാപകരെ എന്താണ് ഇപ്പൊ പണ്ടത്തെ പോലല്ല അധ്യാപകര് ഇപ്പത്തപോ അധ്യാപകര് നല്ല സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മേത്ത് കുതിര കേർന്നതും ഏ അവരെ വളരെ ശില്ലിയായിട്ട് വളരെ നിസാരവൽക്കരിച്ച് അവരുമായി ഏ സംസാരിക്കുന്നതായ കാര്യങ്ങൾ അത്ന്ന് പറഞ്ഞാല് അത്ര സുഹൃദപരമായിട്ടൊന്നല്ലത് റെഡിക്ക് സമൂഹത്തില് പ്രതികരിക്കണത് എനിക്ക് അതിന്റെ ഒരു ഒരു ഉത്ഭവം അതിന്റെ ഒരു ഒരു പ്രതിധ്വനിയാണ് ഈ വാക്കില കാര്യങ്ങളൊക്കെ നല്ലത് കാരണം എത്ര ചെറിയ അധ്യാപകരാണെങ്കിലും എത്ര അദ്ധ്യാപകരാണെങ്കിലും ആഹ് അദ്ധ്യാപനം അല്ലെങ്കിൽ അദ്ധ്യാപകന്നില്ലേന് നല്ലൊരു ബഹുമാനം കൊടുക്കുന്നൊരു സാധനം അപ്പൊ അതിന കളഞ്ഞു കുടിക്കണത് ഏഹ് ഒരു രീതിയിലാണ് ഇന്ന് യുവാക്കളും യുവതികളും ഏഹ് മറ്റ മറ്റു വിദ്യാർത്ഥികളൊക്കെ അത് ആഹ് സ്ഥാനത്ത് എന്താണ് കാണന്നത് അപ്പൊ ഇതിൽ നിന്നെല്ലാം മാറി അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കന്നെ വാണന്നില്ലതാണ് പറയാനുള്ളത് അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ മറ്റേ ആരാകട്ടെ ഇനി ഇപ്പൊ എന്താണ് ഇന്നപ്പം ഈയാൾക്ക് ഒരു സാധു ഒരു ഏഹ് കുട്ടിയെ വിളിച്ച് എന്താണ് ശ സിചാലോ ഒന്നടിച്ചാലോ ഇന്ന അതൊരു കേസായി മാറി അപ്പൊ ഇതിനെതിരെക്ക് മാറണം നമ്മള കുട്ടികള് എന്താണ് തെറ്റിലേക്ക് പോകാണ് വടത് ചെയ്യാ എന്നൊക്കെ പലരീതിയിയില് എന്ത വാർത്തകളിലൊക്കെ കാണാം അതെന്താ വേണ്ട രീതിയിലുള്ള ശീക്ഷണങ്ങള് അദ്ധ്യാപകരിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും ഓരോ തെറ്റിലും മറ്റു കാര്യങ്ങളൊക്കായിട്ട് കൂടുന്നത് പ്പൊ ഇതിന് എതിരെ എന്താണ് ഇതെല്ലാം നമ്മളെ യുവാക്ക നല്ല രീതിയിൽ നടക്കണം എന്നാണ് നമ്മള് വിദ്യാർത്ഥികള് നല്ല രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അധ്യാപകരുടെ കയ്യിയില് ഒരു വടിയോ മറ്റു ശാസിക്കാനുള്ള ഒരു അവകാശമോ വേണം ഇന്നിപ്പോ സ്കൂളുകളിൽ ഒന്ന് തുറച്ച് നോക്കിയാൽ തന്നെ അതൊരു ആഹ് കുട്ടിക്ക് അസോസ്ത ആയി തോന്നിയാൽ അതിന്റെ പേരിൽ കേസേടുത്ത നിരവധി സ്കൂളുകൾ നമ്മള് കേരളത്തിലുണ്ട് അപ്പോ ഇതിനതെല്ലാം ഇതിനെതിരെ നമ്മള് പ്രവർത്തിക്കണം എന്നാണ് ഞാന് ഈ ഏഹ് ഈ ഈ ഈ ആഹ് പുതിയ തലമുറകളോടൊക്കെ പറയാനുള്ള ഒരു ഉപദേശമായിട്ട് ഞന് കൂട്ടണുന്നത് അപ്പൊ ഇതില് എന്താണ് നമ്മുടെ നാട്ടിലുള്ള സ്കൂളൊക്കെ ഇതില് പൊട്ടുന്നില്ലന്ന് പറയാല് എന്ത നിങ്ങളെ അഭിപ്രായം
ആഹ് നല്ലൊരു അഭിപ്രായം അതായത് പിന്നെ അച്ചടക്കമില്ലായ് ഉണ്ട് പണ്ട് അന്ധ്യാപകരെ കുട്ടികൾക്ക് പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പേടി ഉണ്ടായിരുന്നുണ്ട് അന്ന് കർശനായിട്ട് അധ്യാപകർക്ക് ഇടപെടാനോ എന്തെങ്കിലും കച്ചറകൾ കണ്ടാലും അവിടെ ഇടപെടാനോ അടിക്കാനും ശാസിക്കാനൊക്കുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ പലരും വഴിത്തെറ്റി പോകുന്നത് ആരും പേടിക്കാനും ഇല്ലാ നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊ ഒരു സാഹചര്യമായി അതുകൊണ്ടാണ് പല തെറ്റുകളും പിന്നെ എന്താ ആവർത്തിച്ചിരിക്കുന്നത് ഓരോ ദിവസം ഓരോ വാർത്തകൾ നമുക്ക് മനസ്സിൽ പോലും പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സങ്കല്പ്പിക്കാൻ കഴിയാത്ത ഓരോ വാർത്തകള് ക്രൂരതകള് അക്രമങ്ങള് പിന്നെ ചെറിയ വിദ്യാർത്ഥികളെ പോലും ഉദാഹരണ ഇപ്പ ഷഹബാസിന്റെ അവസ്ഥ പോലെ ഒരുപാട് പിന്നെ കുട്ടികൾക്ക് അത്തരം പിന്നെ ആക്രമങ്ങളും പീഡനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇതിന് പിന്നെ ഒരു പുതിയൊരു നിയമം ഇത്തരം കുറ്റവാളികൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ടും അദ്ധ്യാപകർക്ക് പിന്നെ നേരായ രീതിയില് എഹ് കുട്ടികളെ കൊണ്ടുവരാനുള്ള അതിനുള്ളൊരു അവകാശത്തിന് അതിനുള്ള കർഷ ഭയകരമായ അതിൻ്റേതായിട്ടുള്ള ഇടപെടലുകൾക്കുള്ളൊരു സാഹചര്യങ്ങള് ഒരുക്കണമെന്നാണ് ഈ വിഷയത്തിൽ പറയാള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി പറയണങ്കിൽ ഒരുപാടുണ്ട് പ്പോ
അപ്പൊ ഈ അല്ല നമ്മളത് നോക്കിയാൽ മതി ന അല്ല ലാസ സ്റ്റിത് ഞാ ഒരു കരയുടി പറയാം നമ്മൾ അധ്യാപകരിൽ തന്നെ ചീത്ത അധ്യാപകരുണ്ട് നല്ല അധ്യാപകരുണ്ട്. അപ്പൊ എ ഇപ്പൊ ഒരു അധ്യാപകൻ വേണ്ടത് ചെയ്തു വെച്ചിട്ട് എല്ലാ അധ്യാപകരും ഇതിന് ചാപ്പ കുത്തേണ്ട യാതൊരു ആവശ്യവുല്ല. കാരണം എല്ലാരും ഒരേമാതിരി അല്ല അപ്പൊ ഇതിനെതിരെ ഒക്കെ നമ്മളെ ചേർത്ത് നിൽക്കണം അദ്ധ്യാപകർക്ക് പിന്തുണയുമായി നമ്മൾ രക്ഷിതാക്കൾ തന്നെ പിന്തുണക്കണം എന്നാണ് എനിക്കൊ ഒരു അഭിപ്രായള്ളത് ഏഹ് ഇന്ന് നമ്മള് കുട്ടിള് തല്ലി മിച്ചിന്ന് വന്ന് പറഞ്ഞിക്കാണെങ്കിൽ അപ്പൊ ഒരിക്കലും എന്താണ് അന്വേഷിക്കണം അത് ടീച്ചർ വിളിച്ചേ ചോ ചോദിച്ചോ വിളിച്ചു ചോതിചോക്കാ ഇതുള്ള കാര്യണ ഇതെന്താ സംഭവം അങ്ങനെ ചോയിച്ചു മനസ്സിലാക്കിഞ്ഞാലേ ഇതൊന്ന് കുട്ടി പറഞ്ഞതിന്റെ പേരിൽ അധ്യാപകനെ തല്ലാൻ പോവണ്ട ഏഹ് രക്ഷിതാക്കളൊക്കെ ഇന്നും കേരളത്തിൽ ഉണ്ടെന്ന വളരെ ലജ്ജാകരമാണ്. ഏഹ് അപ്പോ വേറെന്താ. ഇങ്ങനെയൊക്കെ ഉണ്ടായുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉം ഉം അദ്ധ്യാപനത്തിനും വിദ്യാ വിദ്യാർത്ഥി ജീവിതത്തിലൊക്കെ ഉണ്ടാണ് ഏഹ് ഉം ശരി ന്നാ നാളെനി സ്കൂള പോ പോകണ്ടല്ലേ കുട്ടികളൊക്കെ
അതെയതെ
നമ്മള് കുട്ടികൾക്കൊക്കെ പറഞ്ഞ കൊടുക്ക ല്ലേ ശരി എന്നാ ഞാൻ വിളിക്കണ്ട്. ഞാൻ ചെറിയ തിരിക്കില്ല ഓക്കെ.
ഓക്കെ ഓക്കെ ശരി ഉം